ഹലോ
ഏ
ഏ ഇയാള്ടെതോരു പിന്നെത്
ഫോട്ടോഷപ്പെട്ട പണ്ണല്ലേ ഫോട്ടോഷപ്പെട്ട പണ്ണല്ലേ
സഹി
ഉം കിടക്കട്ടെ നല്ലതല്ലേ അതാ ഇരിക്കാൻ കഴിയിലാനാ
പിന്നെ എന്താ വിസെ
എന്ത് അങ്ങനെ
എങ്ങനെ
അവിടെ പണിയൊന്നുല്ലേ വീട്ടില്
ഇനിപ്പോ ഞാനിങ്ങനെ ചുമ്മാ ഇരിക്കുന്നു അപ്പൊ ഇതിനകത്ത് ചുമ്മാ ഇനെ വിളിക്കാന്ന് വിചാരിച്ച്
കൂലിയൊന്നുല്ല പഠിത്തവല്ല
ഇല്ല രണ്ടൂല്ല വീ
കല്ല്യാണം വേണങ്കി നീ സാഹചര്യം
ഉം എല്ലാ നിനക്കവിടെ ജോലിയൊന്നുല്ല
കല്ല്യാണം നോക്കുന്നുണ്ടോ അതോ കഴിഞ്ഞോ
കല്ല്യാണം നോക്കുന്നു കഴിഞ്ഞില്ല മിന്നാ
കഴിഞ്ഞില്ല നോക്കണം
കഴിഞ്ഞില്ലേ
ഉം ഉം കഴിഞ്ഞില്ല
എന്താ ഒടനേ ഒണ്ടോ
ഒടനേ രണ്ടു വർഷം ഒന്ന് സെറ്റിൽ ആയിട്ട് വേണംട്ട
ഉം
അ ലൈഫില ഒന്ന് സെറ്റിൽ ആയിട്ട് വേണം പിന്നെ
ഉം എങ്ങനെ കല്യാണത്തിന്റെ പ്ലാൻസ് ഒക്കെ?
ഉം
ആഹ്
എന്തോന്ന് പ്ലാൻ സ്വന്തമായിട്ട് ഒരു വീട് വെക്കണം നല്ല ജോലി. ഉം
ഉം ഉം
സ്വന്തമായിട്ടൊരു ജോ ഓക്കെ ആയിട്ട് വേണം പെണ്ണ് കെട്ടാൻ താങ്കൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്ലാൻ?
എനിക്ക് പ്രത്യേകിച്ചങ്ങനെ പ്ലാനൊന്നുമില്ല ഏഹ് എനിക്കായിട്ടൊരു ജോലി വേണം ഇനിഡിപെൻഡന്റ് ആയിരിക്കണം. ഉം പിന്നെ എന്താ ഉം ഞങ്ങക്ക് രണ്ടേർക്ക് മാത്രമായിട്ടൊരു വീട്
പ്രൈവസി
ഈ അമ്മായിമ്മേ അമ്മായപ്പനൊക്കെ ഉള്ളപ്പോളെ നമക്ക് ആ ഒരു പ്രൈവസി കിട്ടൂല ആ അതൊക്കെ ആലോചിക്കുമ്പോ ചിലപ്പോ ചില വീട്ടിലൊക്കെ കണ്ടിട്ടുണ്ടോ അവരുണ്ടായൊണ്ട് നമ്മൾ പല കാര്യങ്ങളും ഇങ്ങനെ മാറ്റിവയ്ക്കുന്നെ.
അവര ഒരു തടസ്സായിട്ട് ഒരു
ഇളാച്ചന ആ തടസായി വരുന്നല്ല അം നാളൊരു സമയം ഒരു വഴക്കായാലോ ഇതാമ്പോ എന്നും ആ ഒരു സ്നേഹം അങ്ങനെ നിക്കത്തില്ലായോ
നോക്കുന്ന അമ്മായമ്മമാരും
ഉം
ഉം
നല്ല പോലെ നോക്കുന്നവരുണ്ട് ഇപ്പ എനിക്ക് വരുന്ന എങ്ങനെ ഇരിക്കുവന്ന് എനക്ക് അറിഞ്ഞൂടല്ലോ ചെലപ്പോ മുരട്പടിച്ച സ്വഭാവ ആണെങ്കിലോ എന്ത്യ്യാ
ഏയ് അല്
ഏ
എന്റെ അഭിപ്രായ പിന്നെ ഈ മക്കളോട് സ്നേഹം കാണിക്കണ്ടാന്ന് പറഞ്ഞാൽ ഇത്രയും നാളും എൻറെ മോൻ എന്റെത് ന്നുള്ളര് ചിന്തയുള്ള
ആഹ് ശരി എന്നാ
അപ്പ അല്ലാതെ സൊ അല്ലാഞ്ഞിട്ടൊന്നു അല്ല
ആ അത് ശരിയന്നെ എങ്കിലും നമ്മ
എന്റെ മോന്റെ എന്റെ മോന്റെ ഉള്ള സ്നേഹം വേറൊരാള് കൊണ്ടു പോകും ന്ന് ഉള്ളൊരു
അല്ലെങ്കി അൽ ലാ ചെല അമ്മായിമ്മമാരുണ്ട് എന്താ നല്ല രീതിൽ നിക്കുന്നേ മനസിലായോ എന്ന്ച്ചാ സ്വന്തം മക്കളെ പോലെ നോക്കുന്ന അമ്മായിമ്മ മാര്
നോക്കുന്നവരും ഉണ്ട്
അവർക്കെ അവരൊക്കെ വീട്ടിൽന്ന് നമുക്ക് അത്രയും സന്തോഷം എന്നെ സംബന്ധിച്ച് എപ്പഴും എപ്പഴും ഒരാള് വേണം ഊം അവരുണ്ട് അങ്ങനെ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അവര് കൂടെള്ളത് എ പ്പഴും എനിക്ക് നല്ലെയായിരിക്കും
മ്
അങ്ങനാണെങ്കിലേ എനിക്ക് എപ്പഴും അവര് ഉള്ളത് നല്ലായിരിക്കും സന്തോഷവാ നല്ലതല്ലേ അമ്മായി അമ്മ നല്ല വൈബായിട്ട് ആഹ് അമ്മായി അപ്പനും നല്ല വൈബായിട്ട് നല്ലയല്ലേ സന്തോഷായി സുഖജീവിതം സന്തോ
അപ്പ എങ്ങനെ കെട്ടണം ന്ന് ഇല്ലല്ലോ
കെട്ടുകാരം കൊട് കെ അല്ല കെട്ടിയവനും കൂടി അടിപൊളി ആണെങ്കിൽ അടിപൊളി ആഹ് ദൈവം ഇനി എങ്ങനെ വച്ചേക്കുന്നൊ എന്തോ കല്യാണത്തിന് കല്യാണം കല്യാണമൊക്കെ എങ്ങനെ വേണം ന്നാ
ഞാൻ അങ്ങന വല്യ ആർ ഭാടായിട്ടൊന്നും വേണ്ട പൈസല്ലല്ലോ ചെറുതായിട്ട് എവിടെയെങ്കിലും
ചെറുതായിട്ട് എങ്ങനെ
ഒ രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് ഒപ്പിടെ
എനിക്ക് അങ്ങനെ ത്തന്നെ ഏ ചെറുതായിട്ട് ഒന്ന് ചെറുതായിട്ട് അല്ല മാത്രം അതാവുസം വല്ല്യ ചെലവൊന്നുല്ല ചെറിയ രീതിയില് പഷെ നമ്മുട ആര് ഈ ഒരു കല്യാണ അല്ലേ
പ്രായ ആയി ആയിട്ടില്ലെ
എ എ കേട്ടില്ല എന്താ
നിങ്ങക്ക്പ്പ അയിന് കല്യാണ്
അല്ലെങ്കി പിന്നെ അവൻ കടം തന്നത് നീ യെന്താട്ട്
ആ അങ്ങനെ ഒരു ചിന്ത ഉള്ള ആളാണ് പെ എല്ലാരും എല്ലാരും
ആ എല്ലാരും ഒരുപോലെ ആണ് എന്റട്ത് ഉണ്ട്
ആ അയിക്കാണെങ്കിൽ ഇപ്പം പൊര്ആവും
സെലറി സെലറി ഇങ്ങനെ എന്താ കണക്കൊക്കെ വെച്ചറിയോ ഏ എനിക്ക് എനിക്ക് എപ്പഴും ഇങ്ങനെയൊന്നും തരാൻ പറ്റൂലല്ലോ ഞാൻ ഇപ്പ ആകെ മേട്ച്ചെന്നില്ലേ ഞാൻ ഇത് മേടിച്ചെ ന്നില്ലെ അത് തിരിച്ച് നമുക്ക് എത്രത്തോളം വിഷമം വരുന്നു എന്ന് പോലും ചിന്തിക്കുന്നില്ല അവര് ഓ ഹെ നമ്മുടെ നമ്മക്ക് ഇങ്ങനെ നമ്മുട സിറ്റുവേഷൻ എങ്ങനെ എന്നെന്നു ആര് ചിന്തിക്കൂല മെനസിലായോ
മനസ്സിലാവുന്നു
പിന്നെ പിന്നെ
വേറെന്തൊക്കെയാ
നല്ലോണം നോക്കണംന്നൊക്കെയാണ് വിചാരം പിന്നെ പെണ്ണ് വന്ന് കേറ്ന്ന പെണ്ണ് കൂടിം നല്ല പോലെ നി ക്കണ്ടെ
ആ പെമ്പിള്ളേര് പാവങ്ങളല്ലെ അവര്
ഓ സിമ്പിൾ അവരിപ്പോതില് ചോണ്ട് നിക്ക്ണത് പിന്നെ വന്ന്
എങ്ങനെ
ഇപ്പൊ പൊന്നെ ഓ കരളേന ന്ന് പറഞ്ഞത് തന്നിട്ട് ലാസ്റ്റ് വരുമ്പോ ദേശീവും ഭാവവും എന്ന അവർക്ക് നമ്മളോട് ഇഷ്ടം ഉണ്ടാനും അവര് പ്രകടിപ്പിക്കും അതുമല്ല അങ്ങനെ ഒരു സ്വഭാവമായിരിക്കും
എന്താ അവരാ അവരുള്ള സ്ത്രീ എല്ലാം അവര് പ്ര പ്രകടിപ്പിക്കുന്നുണ്ട് പിന്നെ അവർക്കൊരു പേടിയള്ളോ ഈ പുല്ല കണ വിട്ടിട്ട് പോയാലോ എന്നുള്ളത് അങ്ങനെരു പേടിയോ ഒക്കെ ഉണ്ടെങ്കില അല്ലാതെ വേറെ ഇതോ ഉ എന്താ കുറവോ കാര്യങ്ങളോ ഒന്നിട്ടള്ളർക്കല്ലേ
ഇപ്പം മുന്നേകാലോ വല്ലോം പ്രണയം ഉണ്ടായിട്ട് പൊട്ടിപ്പോയിട്ട് പിന്നീട് വരുന്ന ആൾക്കാര് അതുപോലെയാണോ അതുപോലെയാണോ എന്നുള്ളരു തോന്നല ഉണ്ടാവല്ലോ അതെന്തര്
ഇപ്പാ എളുപ്പതി കാണാലോ അതങ്ങനെയല്ലേ എപ്പഴും അത് ആഹ് ആഹ് അങ്ങനെ വരും അത് എത്ര വരണ്ടുന്ന് വിചാരിച്ചാലും വരും
വെക്കാൻ അപ്പൊ തന്നെല്ലാ പ്രശ്നം
ആഹ്
പിന്നെ എല്ലാ എന്റെ എല്ലാ എന്റെ എന്നുള്ള ചിന്താഗതി കൂടി മാറ്റി വെക്കണം അപ്പൊ പകുതിം തീരും ഇപ്പം എന്റെ മാത്ര എന്റെ മാത്ര എന്റെ മാത്ര ണം എന്ന ചിന്തണ്ട എന്റെ ചേട്ടായി വീട്ടുകാർക്ക് കൊടുക്കൂല ആർക്കും കൊടുക്കൂല
വിദ്യ സി
സംസാരിക്കാൻ പറ്റില്ല
ആങ്ങ അങ്ങനെ അങ്ങനെ ആരാ
ഇപ്പൊ കല്യാണം കഴിഞ്ഞഴിഞ്ഞാ വേറൊരാളെ നോക്കാനോ സംസാരിക്കാനോ ഒന്നും സമ്മയിക്കൂലല്ലോ ബാക്കിയുള്ളോര്
അങ്ങനൊന്നും ആരും പറയത്തില്ല
കര്യം മറന്നോ
ഉം പിന്നെ അവരട്ത്ത്ന്ന്ള്ള സ്നേഹം കൊറഞ്ഞ് മാ മറ്റുള്ളവരെട്ത്ത് പോവുമ്പള്ളല്ലേ അവർക്ക് ആ ഒരു പൊസ്സസീവ്‌ വര്ന്നത്
തല അവരടുത്ത് സ്നേഹം കൊറയൂല്ലല്ലോ അത് അവർക്ക് തോന്ന്ണതല്ലേ സ്നേഹം കൊറയാണ്
ആ അവർക്ക് തോന്നും അത് ഓട്ടോമാറ്റിക്കലായന്ന് തോ നിന്നതാ
പക്ഷെ നമ്മള് കല്യാണം കഴിച്ച് നമ്മള് ഹാപ്പിയായിട്ട് ജീവിക്കുമ്പോ ഏ
അതിപ്പോ ആരെ മിസ്റ്റേക്കല്ലേ ഇപ്പൊ രണ്ടുപേരുടെ എടേയിലു ഒരാള് വന്ന് കഴിഞ്ഞാ പിന്നെ
അത് ഏത് ഇതിലാണ് വരുന്നേന്നു വെച്ചാ അതാ സെൻസിലെടുക്കണം
അതിപ്പൊ എല്ലാവരും ഒരു പോലൊയിരിക്കോ
പിന്നെ എല്ലാവരും എല്ലാരും അതേപോലെ എടുക്കണ്ടേ ഇപ്പൊ ഒരു ഫ്ര ആയിട്ടാണ് വരുന്നെങ്കില് ഫ്രണ്ടായി
പ്പം അങ്ങനെ തന്നെ ഇരന്നാ മതി വേറെ കൊഴ
അത് നിങ്ങള് നിങ്ങള് ഇത് കാണുന്ന ഒരു തെറ്റായ രീതിയാണത്